ഹലോ
ഹലോ
കേക്കുന്നുണ്ടോ
അതെ കേൾക്ക്ണ്ട്
ഓ കൈച്ചൊ
എങ്ങനെ
കയിച്ചോ
അതെ കയിചോ
ഓ കഴിച്ചു
ഫുഡല്ലേ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചിങ്ങനെ റസ്റ്റിലാണ്
ഉം നാന് വേറെസ്സ്ലാണ് കുട്ട്യാളോ
കുട്ടികളൊക്കെ സ്കൂള് പോയേനു
ഓഹ് ഒക്കെ അട്ത്താ ദൂരെത്താ
എല്ലല്ലാ ഒക്കെ നമ്മളെ അട്ത്തെന്നാെണ്ട് ദൂരൊന്നല്ല അപ്പം പിന്നെങ്ങനെ ഓല് രാവിലെ പോയെയ്ഞ്ഞ് അപ്പൊ വൈകീട്ട് വെരും നാലണ്യൊക്കാവും അപ്പോത്ത്ന്ങ്ങനെ കൊർച്ചേരൊക്കൊന്ന് വടെങ്ങെനെ പണിയൊക്കെ കഴിഞ്ഞ്ങ്ങെനെ റസ്റ്റ് ഫുഡൊക്കെയ്ച്ചേര
ആഹ് ഓഹ്
എന്തൊക്കെങ്ങളെ വിശേഷ് മഴല്ല്യാ ന്നാലും വെയ് ലുല്ല്യാ അങ്ങനൊരു കാലാവസ്ഥാ
കാലാവസ്ത ലേ വെയിലൂല്ലാ മഴയൂല്ലെഞ്ഞാ ഒര് കാലാവസ്ഥാ ഉം ഊം
മൂടി കെട്ടിങ്ങെ നിക്കല്ലേ ഫുഡ്ന്ന് സാധാ ചോറും മീൻകറിം പ്പേര്യൊക്കെണ്ട് അത് കയ്ച്ച്ങ്ങനവടെ ഇര്ക്കാ ഇത്
ഓഹ് മീനെക്കെ വര്വോ മീനെക്കേ പോയ് വാടിക്ക്ണേതാ
എളച്ചന് പിന്നെ അങ്ങനെ വണ്ടീ പോകല്
മീൻ കച്ചോടോ
അതെ അല്ല ആഹ് മീന്റെതൂണ്ട്
ഓഹ്
അതപ്പം പിന്നെ ഓൻ രാത്രി വെര്മ്പം കൊണ്ട്രും എന്നുല്ല എടക്കെടക്ക്ങ്ങനെ കൊണ്ട്രും ആഹ് അപ്പൊ പിന്നെ അത് ത്ണ്ടാവും അല്ല മ്മളെതിലെ പോവല്ണ്ട് പോവാത്തെ ബുദ്ധിമുട്ടില്ല അങ്ങാടിണ്ട് അങ്ങാ ടീലൊക്കെണ്ട് ങ്ങനെ കൊണ്ടര്നോണ്ട് നമ്മക്ക് അയ്ന്റെ ആവശ്യ ഇല്ലാ ല്ലെങ്കി പിന്നെവടെ അങ്ങാടിണ്ട് ഇതിലെ പോവലൊക്കെണ്ട് റ്റ് വണ്ടിക്കാരൊക്കെണ്ട് മീന്റെ ഓല് ഓണടിക്കും വേണെങ്കി വേണം പ വേണ്ടെങ്കി പിന്നെ അപ്പോല് പോവും
ഓഹ് പച്ചക്കറിയൊക്കെയോ
പച്ചക്കറിണ്ടോ പച്ചക്കറി കയ്ക്കും പച്ചക്കറി നിർബന്ധാണ് കാര്ണം ഹസ്ബന്റിന് മീങ്ക മീനായാലും കറി കൂട്ടൂല അപ്പൊ പിന്നെ പച്ചക്കറി ആയാ മീൻ പൊരിക്കലാണ് അധികും
ആഹ് പച്ചക്കറി അല്ലേ ചാറ് വെ
ചാറ് വെക്കും പൊരിച്ചത് പറ്റൂല അല്ല കറി പറ്റൂലാ
ആഹ്
ഈ രണ്ട് കറിണ്ടാക്കാ പക്ഷേ ങ്ങള് മീൻ പൊരിക്കും ചെയ്യും പച്ചക്കറിണ്ട് അങ്ങനെ വേണെങ്കില് കൊർച്ച് കറി ഞമ്മക്ക് വേണ്ട്‌യാണ്ട് വെച് വെക്കും തോനെ വെക്കൂല മസാലട്ടോ അങ്ങനെന്തേലൊക്കെ ആക്കി വെ
കുട്ടികളൊക്കെപ്പം എത്രല്ലാ
കുട്ട്യാള് ഒന്ന് ഒന്നാം ക്ലാസ്സ്ലാണ് ഒരാള് അങ്കൽവാടി പോവലാണ് ഓഹ് ഒന്നാം ക്ലാസ്ത്തത് പോയിട്ടാെള്ളൂ മറ്റോള് മ്മാന്റെട്ത്താണ് രണ്ടാളൊള്ളൂ
ഓഹ് പ്പ പിന്നെ ഒരാള് വരാനായ്ലേ ചെർത് ഉമ്മെന്റെട്ത്താ
ചെർത് ഉമ്മെന്റെട്ത്താണ് ഞാന് ൻക്ക്ന്ന്ങ്ങനെ കുടുംബ ശ് ഷീന്റെര്ത്ള്ളോണ്ട് ഒര് മീറ്റിങ്ങ് ള്ളാേണ്ട് ഞാനങ്ങട്ട് പോയപ്പോ ഉമ്മാന്റെട് ത്ത്ക്കങ്ങട്ട് ആക്ക്യതാ ഇവടാ ഇബ്ട്ത്തെ ഉം കെട്ടിച്ച വീട്ട്ലെ ഉമ്മവ്ടെ ഇല്ലാ
ഓഹ്
പിന്നെ അപ്പ പിന്നെ ഇവിടെ വേറാരൂല്ല്യ. പിന്നെ ഓ കൊണ്ടു പോകാൻ വയ്ല കു ട്ട്യാളെ കേറ്റും മീറ്റിങ്ങിന്
ഇര്ക്കില്ലേ കുട്ടിയേള്
ഇരിക്കായി ഇല്ല ഓള് ഓല് വിചാരിച്ചോട്ത്ത് നമ്മള് പായണ്ടി വരും. അപ്പ പിന്നെ ഞാൻ ഔട്ക്കാക്കിയാ പിന്നെ ഔടൊ മൂന്നയസായിട്ടൊള്ളൂ. ഇപോ ഓള പ്രായത്ത് കുട്ടിണ്ട്. അപോളപ്പങ്ങനെ കൾ ചോളു വെച്ചിട്ട് അങ്ങട്ടാക്കി കൊടുത്ത് ഇനി വൈകിട്ട് പോണം മോളു സ്കൂൾട്ട് വന്നിട്ട് നാളെ ഞ് സ്കൂൾ ഒഴിവാണ്. ഇവിടെ വെള്ളിയാഴ്ച, വെള്ളിയാഴ്ചെല്ലേ നമ വെള്ളിയാഴ്ച പൊതു ഒഴിവാ ശനിയാഴ്ച ണ്ടാവും. അപ്പൊ വൈന്നാരം ശനിയാഴ്ച ഇല്ല.
ഓഹ് ഓഹ് ഓഹ് വെൾ
വെൾ വെള്ളിഒഴിവാണ്. ശനി സ്കൂള് ണ്ടാവും. അപ്പം മദർസ് സുണ്ടാവൂല. മദ്രസിലും പോവല്ണ്ട് മോള് അപ്പം വെള്ളി മദർസുസ്കൂളും ഒഴവാവുമ്പം വീട്ടിക്ക് നിക്കാൻ പോവല്ണ്ട്.
അപ്പം സ്കൂൾ
ട്ട് ഇഞ് ഓളും കൂട്ടിയാണ്ട് മേലക്ക് ഇപ്പം. ഇവടെ അടുത്തന്നെ. വീട് വല്ലാ ദൂരൊന്നു ല്ല. മോളിലങ്ങാടലെന്നേണ്. അ അപ്പ പിന്നെ അങ്ങടെ ഹസ്ബൻഡ് രാവിലെ പണിക്കോയ്പളേ ഓളെ അങ്ങട്ട് ആക്കി കൊടുത്താണ്ട് ഞാന് ഒരു പന്ത്രണ്ട് മണി ആയപ്പോത്തിന് ഞാന് ഞാക് മീറ്റിംഗ് ഇണ്ടേന്.
ഓഹ് വർക്ക് എന്തേലും ചെയ്ണ്ടോ?
എങ്ങനെ
വർക്ക് എന്തേം ചെയ്യ്ണ്ടോ?
ഇല്ലല്ല ഞാൻ കുടുംബശ്രീ അങ്ങൻത്തൊര് പരിപാടി ഇണ്ടല്ലോ. ഇങ്ങക്കറ്യ, ഇങ്ങള അവ്ടൊക്കെണ്ടോ അറീല്ല.
ഞങ്ങണ്ടെ വടെ അയൽ അയൽക്കൂട്ടം പറയും.
ആഹ് അയൽക്കൂട്ടം. നമ്മളി ഇവിടെ കുടുംബശ്രീ എന്നാ പറയല് അയൽക്കൂട്ടം അപ്പൊ അയിന്റെ ഓഡിറ്റ് ഉണ്ടാവല്ലോ അപ്പൊ അതിന്നായിരുന്നു നമ്മളെ ഭാഗത്തുള്ളതേ
ഓഹ് അവിടെ ഇന്നേര്ന്നോ?
ആഹ് സെക്രട്ടറി പ്രസിഡണ്ടും പോണം അപ്പൊ പിന്നെ അയ്ന്റെടേൽ ലിങ്കേജ് ഇടത്തോ ലൊന്ന് പോണം അപ്പൊ ലിങ്കേജ് ഇട്ത്തീന്നു അപ്പയ് ല്ള്ള ഒരാള് വേണം പറഞ്ഞപ്പോ പിന്നെ ഞാൻ പോയി കൊടുത്തനി. ഓലെ കൂടെ ലങ്കേജ് ഇടത്തോലൊന്നു വാണം ലിങ്കേജിന്റെ ബുക്ക് നോക്കുല്ലോ പാസ്ബുക്ക്
ആഹ് പാസ്
അപ്പ അതെ അപ്പൊ അങ്ങനെ പോയതേന്നു. അപ്പ ഇപ്പൊ വന്നിട്ടൊള്ളൂ. വന്ന് ഫുഡഴിച്ചാണ്ട് ഇങ്ങനെ വടെ ഇരിക്കേ അപ്പളാ വാട്സപ്പ് നോക്കിയപ്പ ഇങ്ങനെ കോള് ചെയ്തതാ.
ഒ ഒ ഔ
ങ ഫുഡൊക്കെ കഴിച്ചിരിക്കാ?
ആഹ് ഫുഡും കഴിച്ചിട്ട് ഇരിക്ക്യാണ് മീന് വന്നപ്പം മീനും വേടിച് മീൻ കറിയും വച്ച് ചോറൊക്കെ വെച്ച് ഓഹ് കഴിച്ചു. ഇനി പോയ്നി ആ വാട്സആപ്പ്
ഉം മക്കള് എത്രാള്ണ്ടോ. മക്കൾ എത്ര ആളാ?
ഒരാൾ മൂന്നീ പഠിക്കുണു രണ്ടാൾ തന്നെ ആൺകുട്ടി മൂന്നീ പഠിക്കുണു. മൂത്തത്
രണ്ടാമത്തെ പെൺകുട്ടി എൽ കെ ജി പഠിക്കുണു. നാലര വയസായി. അടു അടുത്ത് തന്നെ ഓഹ് പോകാനുള്ള ദൂര ഒള്ളൂ.
ദൂരൊള്ളു ലേ. നടന്ന് പോകാള്ള ദൂരണ്ടാവുള്ളു.
ആഹ് നടന്ന് പോണത്. ഇപ്പൊ എന്താ അത്താ ഇണ്ടെങ്കി അത്താ കൊണ്ടോവും. ആരെങ്കി ഒരാൾ വിളിച്ചിട്ട് വരും ഇല്ലെങ്കി നങ്ങ പോവും വിളിക്കാന്.
അതെ ദൂരല്ലാത്തോണ്ട് പിന്നെ കൊഴപ്പില്ലല്ലോ അടുത്തവുമ്പോളും. വണ്ടിക്കാര് കൊഴപ്പല്ല്യല്ലോ മ്മള് മുന്നി വന്നൊക്കെ നിർത്താണെങ്കിലൊക്കെ പോലെ.
വണ്ടി മുമ്പറത്ത് കൊണ്ട് നിർത്തും ഒക്കെ ചെയ്യും. നമുക്ക് അടുത്ത് പോണ ദൂരള്ളൂ നടക്കണ ദൂരോഉള്ളൂ പിന്നെ അതിന് വണ്ടിന്റെ ആവശ്യല്ല. പിന്നെ അതിന് വേണ്ടിട്ട് അറുന്നൂറ് രൂപ പിന്നെ പോകും.
വേറെ പോവും. നടക്കാൻ ദൂരണ്ടാവുമ്പോ അതല്ലേ നമ്മക്ക് വേ
അതാണ് നല്ലത് പിന്നെ വന്നി ട്ട് നമുക്ക് അമ്മയമ്മയ്ണ്ട് പിന്നെ എളയപ്പൻ ഇല്ലേ എളയപ്പാ അതിൻ്റെ കുട്ടീം എന്റെ മകനും ഒരേ തണ്ടിയാണ്. അപ്പൊ അവരും കൊണ്ട് വിടും സ്കൂളിക്ക് പിന്നെ ഇക്കേണ്ടെങ്കി ഇക്കിം കൊണ്ട് വിടും വിളി
ഓ അതെ
പിന്നെ വെറുതെ നമ്മ ഒരു മാസത്തെ ഫീസ് വെറുതെ കൊടുക്കണ്ടി വരും.
കൊടുക്കേണ്ട ആവശ്യല്ലല്ലോ പിന്നെ മഴക്കാവുമ്പോളാ ഒരു ബുദ്ധിമുട്ടുഉണ്ടാവും.
ആ മഴ മഴ വരുമ്പോ ഇത്തിരി ഒരു ബുദ്ധിമുട്ട് വരും പിന്നെ മൂന്ന് മണിക്കൊക്കെ സ്ക്കൂ ളു വിടും മഴ വന്നാ.
നേർത്ത വിടേക്കാരം.
ആഹ് നേർത്തെ വിടും.
വീട്ടില് എത്ര ആള?
വീട്ടിലിപ്പം നാൻ നങ്ങ നങ്ങപ്പോ വേറെ ഇരിക്കുന്നേ അച്ഛനും അമ്മയും അത്താവും അമ്മയും വേറെ ഇരിക്കണ്.
അതെ ഫാമിലി വേറെ വീടെടുത്ത് മാറ ഇങ്ങള് വേറെ വീടെ
അത് നങ്ങ വാടകക്ക് വാടകക്കിരിക്കാണ്.
അതെ
ഉം പിന്നെ എന്നെ കെട്ടി കെട്ടിച്ചിട്ട് വന്നതാണ് ഇവടെ.
അതെ
ഉം പിന്നെ അവടെ അത്ത അമ്മായവടെ എളേച്ചനൊക്കണ്ട്.
അത് ഇണ്ടാവും പിന്നെ മാറിക്കണല്ലേ നല്ലത് എല്ലാരും പാടെമ്മു ക്കൊരുതില് കയൂലല്ലോ ആഹ് ബുദ്ധിമുട്ടൊന്നുല്ലേല് മാറണേന് കൊയപ്പല്ലല്ലോ?
അതന്നെ നമ്മ പോയും വന്ന് അവിടെ എന്ത വെച്ചാലും ഇവട കൊണ്ട് വരും ഇവടെ എന്ത് വെച്ചാലും അവിടെ കൊണ്ടു പോവും. പിന്നെ അവിടെ മക്കള് പോയ ഭക്ഷണം കഴിച്ചിട്ട് വരും. പിന്നെ നമ്മ ഒരു നേരം അവിടേക്ക് പോ എവിടേം പോണം പറഞ്ഞാ ചെറുതിന് വിട്ടിട്ട് പോകും.
അതെ
പിന്നെ വലുത് സ്കൂള് ഇണ്ടാകുവല്ലോ വലുതിന് സ്‌കൂളാവും പിന്നെന്നെ ഇണ്ടാവും. ഇല്ലെങ്കിൽ ചെറുത് വെലുതിനെ വിളിച്ചിട്ട് പോകും ചെറുതിനെ ഇരുത്തിട്ട് പോവും.
ഇരുത്തിട്ട് പോവും ഹ ഹാ
അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ അവ മദർസെ ഉള്ള കാരണം പിന്നെ നമ്മ എവിടേക്കും പോവാൻ പറ്റില്ലല്ലോ.
മദർസെ പോവാറുണ്ടോ മക്കള് വല്യോ വല്യോള് പോവണ്ടാവുല്ലേ?
ക്ക് പോണ്ട് ചെറുത് പോണില്ല.
ചേർത്തിനുആയിട്ടില്ലല്ലോ ആലസ്
ആ ചെറുതിന് ആയിട്ടില്ലാ ഇനി അടുത്ത വർഷം ചെറുതിനേം ബിടണം.
വിടണം അപ്പൊ പിന്നെ തീരെ ഒയിവുണ്ടാവില്ല. ആരും കൊണ്ടാൻ കഴിയില്ല. ഓക്കേ ഇബഡേ ഈ സ്കൂൾ മദ്റസ പോലാണെങ്കി ഇട പിന്നെ മ്മടെ പോക്കൊക്കെവിടെ നിക്കും വീട്ടിക്കായാലോ
ഉമ്മയും അത്താവും പറഞ്ഞിട്ടേ ഇരിക്ക വരുന്നേ ല്ല നാട്ടിക്ക് വര്ന്നേ ഇല്ല്യാ പർഞ്ഞിട്ടെ. അടുത്ത് തന്നെ. ഇവട്ന്ന് ഒരു ആറുമണിക്കൂറൊള്ളൂ
ആഹ്. ഒഴിവുണ്ടാവൂല. ഞമ്മക്ക് പിന്നക്കെ കഴിഞ്ഞി
റസ്റ്റ് പണി കഴിയുമ്പേക്കും ഉച്ചയാകും! പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കെടക്കണം തോന്നും
അതെ
പിന്നെ താ പൊക്കെ ചെയ്ത് താണു മ്പേക്കും താ കുട്ടിയേളും വരും
കുട്ട്യാള് വരും. ഇന്ന് പ്പൊ വരാനായിത്തൊടങ്ങില്ലേ. ട്യൂഷന് പോൺണ്ടോ?
ട്യൂഷന് പോണ്ട്. ചെക്കം പോണ്ട്. നാലര പറഞ്ഞാപോകും. നാല് മണിക്ക് വീടെത്തും.
അതെ ആഹ്. ഒഴിവില്ല മക്ക ക്കായാലും ക്ഷെ ചെയ്യാഞ്ഞാലും പ്പതും കെത്യേടാണ് ഇപ്പത്തെ ക്കെ ട്യൂഷനക്കൊ പോയി മദർസ്സ് കഴിഞ്ഞാ സ്ക്കൂള്, സ്ക്കൂള് കഴിഞ്ഞ് ടൂഷൻ, ടൂഷൻ കഴിഞ്ഞാ വീ
വീട്ടിക്കി വന്ന് കൊറച്ച് എഴുതാനുള്ളതൊക്കെ എഴുതും അക്കെ ചെയ്യും. അതന്നെ കൈ കൈയ്യുംകടേയ്ണ് മ്മാ കൈ ക
ആഹ്. കൈ കടേനുമ്മാ ഇബടെ മക്കക്കങ്ങൻ തന്നെ കൈ കടേണു മ്മച്ചെയ്‌തി തരോയ്ച്ചും. മ്മച്ചിക്കല്ല മോളേ പഠിച്ചാള്ളത് ങ്ങ ങ്ങള് പഠിക്കാനും വാണ്ടിയാണ് മൊ ഉസ്താദ് എയ്താൻ തെര്നാറിം. കൊറേ തെന്ന്ണ് ഉസ്‌ മ്മാ. ഇങ്ങളൊന്നെഴുതി തെരൊമ്മാ റിഞ്ഞാണ്ട്. കൊറച്ചൊക്കെ നമ്മൾ എഴുതി കൊട് ക്ക തോലെ കുട്ട്യാള് നേരം
മ്. കൊർച്ച് ഞാനും അതെ അമേരി ബു അവന്ക്ക് ഒരുപാട് ബുദ്ധിമുട്ട്ണ്ട് പർന് ഇത്തിരി എഴുതി കൊടുക്കും. എഴ്തി കൊടുക്കും പറഞ്ഞ അവന്റെ കൈപുടിച്ച് എഴുതി കൊടുക്കും. ഞാനായിട്ട് ഒറ്റക്ക് എഴതില്ല.
പിന്നെ സ്പീഡുല്യ. മക്കള് എഴുതി തുടങ്ങണല്ലെള്ളൂ. സ്പീഡിലെഴുതാ ഓൽക്ക് അറിയില്ലല്ലോ. സ്പീഡിലെഴുതൂല.
സീ പഠിക്കുമ്മ അത്ര ഹോംവർക്ക് ണ്ടായി. ഇപ്പൊ ഒ ഒരുപാട്
അതെന്നെ. ഇബളൊ ഒന്നിലാ സ്കൂളിലൊന്നിലാണ്. ഷെ മദർസില് ഇപ്പൊ രണ്ടിലാണ്. അപ്പൊ പ്പെ ഏയ്ത്തെ പഠിക്കണ ടൈമാണ്. ഇഞ്ഞിപ്പൊ എക്സാമിനൊക്കെ അതെ. ഏയ്ത്തെ പഠിക്ക ടൈമല്ലേ. അപ്പൊ പിന്നെ ഓൽക്ക് അല്ലോ എഴുതാ കൊടുക്ക്ണ്ട്.
നോട്ടിലു ഉണ്ടാവും എഴുതാന്. പിന്നെ ബുക്കിലും ഉണ്ടാവും. ചലേ ദിവസം ബു ഏ?
ടെസ്റ്റ് ബുക്ക് ഇങ്ങട്ട് എഴുതിട്ക്കാണ് നോട്ട് കിശവും. പർഞ്ഞിട്ട് കാര്യല്ലല്ലൊ എയ്ത്ത് പഠിക്കാനാണ് തെ
സ്താദ് എഴുതി കൊട്ത്ത ഹോം വർക്ക് മാത്രം എഴുതും
ആഹ്. തെ
പിന്നെ ബുക്കുകൾള്ള് ണ്ടാവൊല്ലോ കോളം കാര്യം അതൊക്കെ ണ്ടാവൊല്ലോ.
അതെ
അത് മറ്റേ നമ്മ മലയാളമ്മാരി എഴുതിയിട്ട് പൂവാൻ പറ്റിലാല്ലോ?
അറബിലല്ലേ എയ്തോള്ളൂ. അറബി എഴുതി കിട്ടാൻ കൊർച്ച് പണിയല്ലേ. തുടങ്ങണല്ലൊ ള്ളൂ. പറഞ്ഞിട്ട് കാര്യല്ല.
മ്. പിന്നെ കൊറച്ചാകണം. ആകുമ്പൊ തന്നെ ശരിയാകുള്ളു
ചെയ്ത് വാണം ഷെ. ഓൽക്ക് മടി കുടുങ്ങാണ്. കൊയങ്ങമ്മച്ചീ കൈയ്യ് കടിയിണ് മ്മാന്നൊക്കെ പറയാണ് മക്കളെ പറഞ്ഞിട്ട് കാര്യുല്ല. പ്പന്താ എയ്താഞ്ഞാലും ഞാ വിളിക്കട്ടൊ ങ്ങക്ക്.
ആ ശരി.